ഹലോ
ആഹ്‌ ഹലോ
എന്തോ രാവിലെ പരിപാടി
രാവിലെ എന്തായി ടി വി കാണുവാ രാവിലെ
ണ്ട്
പനി കൊഴപ്പല്ലടി
ഉം മാറിയോ ന്നാലും സൗണ്ട് റെഡി വല്ലാത്ത
നന്ദുവണ നന്ദുവണ്ണനെ ഇന്നല്ലെ രാത്രി ഞങ്ങള് ആശുപത്രിയിൽ കൊണ്ടുപോയി രണ്ടോന്നന്ന് സേവിക്കണ്ടായിരുന്നു ആഹ
ആഹ്‌ ഇപ്പ എങ്ങനണ്ട്
ദയത്ത് വേദനൊക്കെയന്ന് പറയുന്നു
ഇതെന്താ എല്ലാർക്കും പനിയായേ
എന്താണോ എന്തോ എനിക്കൊന്നും കിണറ്റിലെ വെള്ളത്തിന്റെന്ന് തോന്നണ് കേട്ടോ
ആഹ്‌ ആഹ്‌
ആ തണുപ്പ് തണുപ്പടിച്ചിട്ട് ആ തോന്നും
നിങ്ങൾ ഇന്നലെ മണ്ഡ്രോത്തുരത്ത് പോയായിരുന്നോ
പോയ ടി പോയി നല്ല രസുണ്ട്
സ്റ്റാറ്റസ് കണ്ട് ഇഷ്ടപ്പെട്ടോ
ആടി മീൻസ് മൺറോത്തിരു തല പോ ഞങ്ങൾ മറ്റ പെരുമ്മൻ അവിടെ പാലം ഇല്ലേ ആ അങ്ങോട്ട പോയെ അവടെ പോയെ അവ ട്ട് കുറച്ചാരൊക്കെ ഇരുന്ന്
ആഹ്‌
അങ്ങനെ ഇരുന്ന് കൊറച്ചോരക്കെ ഇരുന്ന്
ആഹ്‌
ഉം എന്തെ കുഞ്ഞമ്മ എന്തെ കുക്കിംഗ് പരിപാടിയില ഞായറായിച്ച എന്തേ സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യല് ഒന്നുംല്ല സാധാരണ രീതിതന്നെ
ഉം പച്ച ചിന്തി പോയോ ഇല്ലടീ പക്ഷെ കുറച്ച് വർക്കുണ്ട്
ആണോ
ചെയ്ത് തീർക്കാനുണ്ട്ഉം ഒരു സെമിനാർ കിടപ്പുണ്ട് പറയാനുണ്ട്
ജോലിയൊക്കെ കഴിഞ്ഞ രാവിലെ
രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് അവീയിലുണ്ടായിരുന്നു മീൻകറി വെച്ച്
ആഹ്‌
യാ യാ അതൊണ്ട്
ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്തുവാ
ജോലിയോ അങ്ങനത്തെ ചോദിച്ചോ പ്രൊഫഷണൽ ആണോ അതോ പാഷൻ ആണോ
അല്ല കുക്കിംഗ് ആണോ തുണി കഴുകുന്നയാണോ
ഓ അങ്ങനെ ആർക്ക എനിക്ക് എനിക്ക് കുക്കിംഗ് ഇഷ്ടവാ.
എനിക്ക് തുണി കഴുകുന്നെ ഇഷ്ടവേ അല്ല.
ആഹ്
ഉം ഇന്നലെ എപ്പഴാ പോയേ മണ്ഡലതുരത്ത്?
ഇന്നലെ ഞങ്ങളൊരു അഞ്ചഞ്ചര ആയെടി. അഞ്ചഞ്ചര അഞ്ചര ആഹ് ആയെന്ന് തോന്നുന്നു അല്ല നാല് മണി അഞ്ച് മണി ആഹ് വന്നപ്പോ സമയം ഒത്തിരിയായി. ഏഴര എഴേമുക്കാലായി.
ആഹ് പിന്നെ രാവിലെ എന്തോ കഴിച്ച്?
രാവിലെ കൊഴക്കട്ട. അരീടെ അരീടെ. ഇഷ്ടം അല്ലല്ലോ ഗോതമ്പ്
ആണോ വർഷ ചേച്ചി വിളിച്ചോ?
വർഷാച്ചി വിളിച്ചില്ല വിളിക്കണം വർഷാച്ചിനെ കൂടെ വിളിക്കണം.
ആഹ് ഇന്ന് പോണ്ടായിരിക്കുവല്ലോ?
അറിയില്ലെടി അവർക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ?
ടി വി കാണുവാണോ? ന്യൂസാണോ?
ന്യൂസ് ഒന്നും അല്ല ഇതാണ്ട് അഭി ഇരുന്ന് സിനിമ കാണ്ന്ന് നെറ്റ്ഫ്ലിക്സിനാത്ത്. കൊറിയൻ കൊറിയൻ കൊറിയനാന്ന് തോന്നുന്നു.
ഉം കൊറിയൻ
ഉം അതുപോലെ ആയിരുന്നു
അമ്മ വിളിച്ചോ?
അമ്മ രാവിലെ വിളിച്ചാരുന്നെടി.
അച്ഛനെങ്ങനുണ്ട് കാല്?
കൊഴപ്പില്ല ഇപ്പ കരിഞ്ഞു വരുന്നുണ്ട് ഓക്കെ ആയി വരുന്നുണ്ട് കരിഞ്ഞ് വരുന്നുണ്ട്.
ഹോസ്പിറ്റലിൽ പോന്നുണ്ടോ ഡ്രസ്സ് ചെയ്യാൻ?
ഹോസ്പിറ്റലിൽ ഇപ്പ പോകുന്നില്ല പുള്ളി മീൻസ് ആദ്യം പറഞ്ഞായിരുന്നു ഇതേപോലെ ഹോസ്പി റ്റലിൽ വരണം അവര് തന്നെ ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പൊരു രണ്ട് മൂന്ന് ദിവസായിട്ട് പറഞ്ഞ് ഇനി വരണ്ട വീട്ടിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറ ഞ്ഞ് അതോണ്ടിപ്പ വീട്ടിൽ തന്നെയാ ചെയ്യുന്നെ.
ആഹ് ഇന്നലെ മഴ സൂപ്പർ ആയിരുന്നല്ലേ?
ആഹ് ഇന്നലെ മഴ കൊഴപ്പമില്ലാരുന്നു ഉം
ഉം എന്നാലും നല്ല ആവി ഉണ്ടായിരുന്നു.
കെടക്കാ നേരത്ത് ചൂടുണ്ടായിരുന്നെടീ ഒരു ആവി ഉണ്ടായിരുന്നു.
ഏയ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോ ഇവിടെ ആർക്കും ചൂട് എടുക്കുന്നില്ലാന്ന് പറഞ്ഞ്. എനിക്ക് മാത്രേ ഒള്ളായിരുന്നു ചൂട്.
ആഹ് ചൂടുണ്ടായിരുന്ന് ചൂടുണ്ടായിരുന്ന് കെടക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനീന്നൊരു മറ്റേ ഇത് മേടിച്ചായിരുന്നു മറ്റേ പോട്ട് ചെടി വന്നില്ലേ പക്ഷേ
ആഹ്
അതിനിഎന്നാണോ വരുന്നേ?
ചെടി വേടിച്ചോ ഓഡറെയ്തോ?
ഓഡറെയ്തത് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇരിക്കുന്നെ അതേപോലത്തെ ചെടി.
ആ ചെടി എന്തിനാ വേടിച്ചേ ഇവിടുന്ന് തരത്തില്ലായിരുന്നോ ഞാൻ വിചാരിച്ച് അതിന്റെ ആ ബൗളാ വേടിച്ചേന്ന്.
ബൗളല്ലടി ചെടി.
ഓഹ് അത് എല കുഴിച്ച് വെച്ചുണ്ടാകുന്നതാ ആ ചെടി.
എലയാന്നോ? ഞാൻ വിചാരിച്ച് അത് ഞാ വി ആഹ് ഷിറ്റ് ആഹ് പോട്ടെ സാരല്ല.
ഫണ്ട് ചെയ്യാൻ പറ്റുവല്ലോ ക്യാൻസലെയ്യാ അതിന്റെ
അത് മാത്രല്ലടി രണ്ട് മൂന്നെണ്ണം ചെയ്തു ഒന്നിച്ചാ ചെയ്തേ. ആ ടി മറ്റേ ഈ എലക്കൊക്കെ കുത്ത് കുത്ത് വീഴുന്നൊരു കുത്ത്‌ ഒരു വ വഴ എന്ത്‌ വാ അയിന്റെ പേരന്ത് വാ മറന്ന് പോയി ഞാൻ
മറ്റേ മണി പ്ലാന്റിന്റെ കൂട്ടിരിക്ന്നെ എനിക്ക് മന സ്സിലായി എന്നില്ലാ മനസ്സിലായി മനസ്സിലായി ആ കുഴിയുള്ള ചെടി ആഹ് എനിക്കും അതൊരണ്ണം മേടിക്കാ അതിനെത്ര രൂപയാ
ആ എൺപത്തൊമ്പതൊ അങ്ങാണ്ടങ്ങാണ്ടോ ഒള്ളാരുന്നു എൺപത്തോമ്പത് അഞ്ഞൂറോ ആഹ് സമ്തിങ് ആഹ് അതെ ഞാൻ നോക്കട്ടെ അത് ഇൻസ്റ്റാഗ്രാമിലൊരു സൈറ്റിന്നെ ങ്ങാണ്ടാ മേടിച്ചെ ഞാൻ
ഓ ആണോ ഉം ഉം
അത് ഞാൻ നോക്കിട്ട് തരാം മെയിലിനത്ത് കാണും പഴം നോക്കട്ടെ ഇൻഡോറില് ഞാൻ മറ്റെ അത് ഇവിടെ വെക്കാന്ന് വിചാരിച്ച് വെളിയിലെത്തെ സിറ്റോട്ടില്
ആഹ് ആഹ് ആഹ്
അവ്ടെ
ഉം ചെടി വെക്കാൻ ഇഷ്ടആണോ ഞാൻ വിചാരിച്ച് അങ്ങനുള്ളെ ഉം ഞാൻ വിചാരിച്ച് ഇഷ്ടവായിരിക്കത്തില്ല അതിനോടൊന്നും വല്ല്യ താല്പര്യം ഇല്ലന്നൊക്കെ വിചാരിച്ചിരുന്നതാ
തെര്ന്നു പിന്നെ താല്പര്യോക്കെ പോയതാടി
എറ്റോം കൂടുതല് ചെടി പ്രാന്ത് ഉം
അയ്ന്റെ പൊറകെ പോയ അയ്ന്റെ പൊറകെ പോയാനുള്ള സമയം ഞാൻ പിന്നെ
ഞാനിവിടെ അത് കൊണ്ടാ താമരയുംനട്ടേക്കുന്നെ ആമ്പലും
ഞങ്ങടെ താഴത്തെ ‌ രതിയപ്പിച്ചില്ലേ ഞങ്ങടെ താഴത്തെ വീടില്ലേ അവിടെ രതിയപ്പ ച്ചിട് പുള്ളിക്കാരിടെ കൈയില് ഇല്ലാ ത്ത ചെടികളില്ല ആഹ് ഇഷ്ടം പോലെന്ന് പറഞ്ഞാ ഇഷ്ടം പോലെ ആ അവിടെപ്പൊരു അതായത് അപ്പച്ചിയുടെ ഒരു ആ ഉൽത്സോം ആഹ് ഒര് നാത്തൂന്ണ്ട് അവിടെ പുള്ളിക്കാരി അവിടൊന്നും സമ്മയ്ക്കത്തില്ല ഈ ചെടിഓക്കെ വെക്കാനെ അപ്പ അതുകൊണ്ട് ഇപ്പം പുള്ളിക്കാരിക്കോര് ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി മണിമുല്ലേയും മാ റ്റെ സാനൊക്കെ ഉണ്ട്
ആഹ്
ആഹ് അതാ
ഞാനവിടെ വന്നപ്പോ ശ്രദ്ധിച്ചാരുന്നു കാരണം എവിടെ ചെടിയുണ്ടെങ്കിലും ഞാനത് നോട്ട ഇടും
നൊട്ട ഇടും നോട്ടീസ് ചെയുവാല്ലെയോ
ഭയങ്കര ഇഷ്ടവാ താണ്ട് ഇവിടെ ഇഷ്ടംപോലെ പത്ത്‌ മണിം കിളിച്ച് ഞാനാന്നെങ്കി മറ്റേ പാലമുക്കിലെ എന്റെ ഫ്രണ്ട് സ്നേഹ ചെ ച്ചില്ല്യോ സ്നേഹചേച്ചിടെ വീട്ടി പോയപ്പം അവിടെ നല്ല വെറൈ റ്റി പത്ത് മണി ഭയങ്കര പല കളറിലെ ഭയങ്കരവയിട്ട് അങ്ങ് ങ്കിളിച് നിക്ക്ന്നാറ്ന്നു അപ്പ ഞാൻ അതിന്റെ കുഞ് തണ്ടുകൾ ഒടിച്ചൊടിച്ച് കൊണ്ടുവരന്ന എല്ലാത്തിന്റെ അതിവിടെ ഒരു ഗ്രോബാ കിൽ ഞാൻ എല്ലാം കൂടെ കുഴിച്ചു വെച്ച അപ്പൊ കിളിച്ചപ്പം പല കളറായിട്ട്
ആഹ് നന്നായി ആഹ് ആഹ് രസഉണ്ട് അത് അത് മേടിക്ക പറ്റണം അത് വളരുമ്പോ കാട്ടാ കുറച്ച്
അത് കുഞ് പോട്ട് മേടിച്ചിട്ട് വെക്കണം വെകും ഉം തൂക്കിയിടുന്നതൊക്കെ ഉണ്ടല്ലേ ഉണ്ടല്ലേ ഉം പിന്നെ ഇവിടന്നും ചെടി കൊണ്ടയാരുന്നു അതും കിളിച്ചന്ന് പറയന് ആ ഇന്ന് ഭയങ്കര ചൂട് എനിക്ക് തോന്നുന്നു മഴ നേര ത്തി ഉണ്ടെന്ന്
ആഹ് എന്നാലും ഉച്ചക്ക് വരൂള്ളൂ
ആഹ് ഇന്നലെ ഉച്ചയ്ക്ക് നേരത്തേ ആയിരുന്നു വന്നത്
അതെ അതെ അങ്ങനെ ഞങ്ങള് പോയപ്പോഴ ഒരു ചെറിയ ഞങ്ങള് ഒരു അമ്പലത്തി കേറി എന്തായിരുന്നു ചിറ്റ് മല
ആണോ കല്ലട
ഓ
ആഹ്
അവിടെ കേറി തൊഴുതു ഇങ്ങ് ഇറങ്ങി അപ്പത്തേന് മഴ ഇച്ചരി മഴ ആ മഴ ഉണ്ടായിരുന്നു അ ഇപ്പം ഇച്ചിരെ മഴ കൂടി
ആഹ്
അത് ഞങ്ങള് കോട്ട് ഉണ്ടായിരുന്നു അത് ഇട്ടോണ്ടിങ്ങ് പോന്നു
ആണോ നിങ്ങളെന്താ പെട്ടെന്ന് പ്ലാൻ ചെയ്തയാണോ
പെട്ടന്ന് പ്ലാൻ ചെയ്ത് പോണെ
അതാ മഴയത്ത് പോയപ്പോഴേ തോന്നി പെട്ടെന്ന് പ്ലാനിങ് ആണെന്ന് ഉം
പോയിട്ട് വരാന്ന് വിചാരിച്ചങ്ങനെ
അരുൺചേട്ടൻ വന്നോ വീട്ടിലുണ്ടോ
ആഹ് അരുൺ ഉണ്ടടീ ആ വെള്ളിയഴ്ച വൈകിട്ട് വന്നായിരുന്നു അവൻ നാളെ പോവും പോവും ഉം കുഞ്ഞമ്മേയുടെ മോനൊക്കെ വന്നിട്ടുണ്ട് ഓ അവിടെ അവിടെ ഉണ്ടടി അവിടെ മഴയൊക്കെയുണ്ട്
ആഹ്
നമുക്കേ ഉള്ളു ഇതൊന്നുമില്ലാത്ത എല്ലായിടത്തും ഉണ്ട് മറ്റ് ഇതര വിഷയത്തിലും അത് തന്നെ മതി ആണ്ടിപ്പോ രണ്ടെണ്ണം ഒരു സെറ്റും കൂടെ ഇരിക്കുന്നു എന്നിട്ട് പറയാ നല്ല ആഹ്
ഉം
ഉം ഉം
പിന്നെ ഉച്ചക്കെന്താ സ്പെഷ്യല് ചിക്കനുണ്ടോ
ഒന്നുമില്ല
ഇവിടെയെ ചപ്പാത്തിയായിരുന്നു ചപ്പാത്തിയും മുട്ടക്കറിയും
ആഹ്
ഉം മീൻ കിട്ടിയോ അവിടെ
ഇപ്പം മാറ്റി പിടിച്ചോ
ആഹ് അപ്പത്തിന്റെ ഇത് ഉഴുന്നും ഒക്കെ തീർന്നപ്പം അപ്പം കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചു
ആഹ്
ഇനി ആ ഗോതമ്പിന്റെ പരിപാടി ആയിരിക്കും
ഇനി ഗോതമ്പ് തീരുന്നത് വരെ ഗോതമ്പായിരിക്കും
അങ്ങനെ ഇല്ല ഉം പിന്നെ
കൊച്ചച്ചൻ എന്തിയെ
അച്ഛനെ മുളക് പൊടി മേടിക്കാൻ പോയി
ഉം പൊടിപ്പിച്ചതാ ഉം ഉം ഉം ഉം
പിന്നെ എന്തിയെ ശ്രീദേവിയമ്മ എന്തിയെ
ഉണ്ട് ഫോണില് കിടക്കുന്നു ഒക്കെ ആയിട്ട് വരുന്നു
ഉം ഞാനെ വൈകുന്നേരം അങ്ങോട്ട് വരാം
ശരി ശരി ശരി എന്തോ
ആ ക്ലാസ്സ് ഇനി എ എത്ര മാസം കൂടെ ഉണ്ട്
ക്ലാസ്സ്‌ ഇനി സെപ്റ്റംബർ വരെ ഉണ്ട്
സെപ്റ്റംബർല് എക്സാം ആണോ
ഞങ്ങൾക്ക് ഓരോ മോഡൂൾ കഴിയുമ്പോ എക്സാം നടത്തുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു മോഡിയോൾ കഴിഞ്ഞ് ആ ഒരണ്ണം ഒരണ്ണം ആഹ് പനി വരുന്നുണ്ട് അടുത്ത ഇനി താമസിയാതെ വരും ആ നിമിഷം അൊന്നും അല്ല അങ്ങനല്ല ഈ ഓരു അടുത്ത മാസം അടുത്ത മാസം കഴിയുമ്പോ ഓരോരോ മൊഡ്യൂളങ് വരും അപ്പൊ അപ്പ അങ്ങനെ ക്ലിയർ ആക്കി തീരുന്ന അനുസരിച്ച് അങ് നടത്തുവാ
ഉം
അതെ അതെ
എങ്കി ശരി
ശരിയടി എന്നാ ഓക്കെ